ലോ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഹെ എന്താക്കെ ക്കെ വിശേഷം ഫുഡൊക്കെ കഴിച്ചോ ഫ്രീ ആയപ്പോ മക്കളൊക്കെ ഉറങ്ങിയോ
ചെറിയ ആള് ചെറിയ ആൾക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിലേക് പോയതായിരുന്നെ ഭയങ്കര കഫക്കെട്ടും ജലദോഷം അവള് ജനിച്ച് പിന്നെ ഇന്നുവരെ കഫക്കെട്ട് വന്നിട്ടില്ല ഇപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് വന്നത കാരണം അവർക്ക് ആകെ ഇടങ്ങേറായിട്ട് ഇരിക്കായിരുന്നു അപ്പൊ ഞാൻ പെട്ടന്ന് ഇവിടെ പത്ത് മാസം
ആ ആ അപ്പൊ ഈ കാലാവസ്ഥയുടെ ഇതാവുമല്ലേ വീട്ടില ആരിക്കലും നിങ്ങക്ക ആരിക്കലും ജലദോഷം അങ്ങനെ എന്തെങ്കലും ഉണ്ടോ
ഇപ്പൊ എനിണ്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് എനിക്കുണ്ട് അവൾക്ക് തുടങ്ങിട്ട് ഒരാഴ്ച്ച ആയി അപ്പൊ ഞൻ എന്റെ കയ്യിലുള്ള മരുന്നൊക്കെ കൊടുക്കുമ്പോൾ സെറ്റ് ആയി വരുമയിരുന്നു പിന്നെ എനിക്ക് വന്നില്ലേ അയിൽ പി വീണ്ടും അവക്ക് പത്താം മാസത്തിന്റെ വാക്സിൻ എടുക്കാൻ വേണ്ടി നിക്കായിരുന്നു നോക്കുമ്പോ അവളക്ക്
അതെ കുട്ടികൾക്ക് അയനെ പെട്ടെന്ന് ഉ മ് ഇതാവേ അങ്ങനെ പെട്ടെന്ന് എപ്പോഴെപ്പോഴും അസുഖം ഉണ്ടാകുമെങ്കിൽ ഡോക്ടറെ കാണിച്ചാൽ അവർ ഇമ്മ്യൂണിറ്റി പവറിനുള്ള, മര് വിരുന്ന് വരുമ്പോ എന്റെ മോൾക് അങ്ങനെ എപ്പോഴും അസുഖായിരുന്നു എന്നിട്ട് ഡോക്ടർ അന്ന് ഇമ്മ്യൂണിറ്റി പവറിനുള്ള മെഡിസിൻ തന്നപ്പോഴ അങ്ങനെയാ നിന്നത്
മ് പ്രത്യേകിച്ച് പറയാനു അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്താന്നാവോ എനിക്ക് ന്ന് മഴപ്പാറ്റിലുകൊണ്ടു അതിലാണ്എനിക്ക് വന്നത് അത് പിന്നെ ഇവിളക്കും അതുപോലെ
ആ അതന്നെ മോൾക്ക് ങ്ങനെ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങില്ലേ കഴിക്കുവോ ഇപ്പൊ പനിയായ കാരണം ഒന്നും കഴിക്കണ്ടാവില്ല കഫക്കെട്ടായ കാരണല്ലേ
ഒരു ഊസ്മോശം വന്നുട്ടോ അതിന് ശേഷം ഫുഡ ഒന്നും കഴിക്കുല്ല പെട്ടെന്ന് എന്താ പറയാ കിടക്കണില്ല കാലിൽ കിടക്കണില്ല എന്നാ ശരി ഇരുത്തി കൊടുക്കാ പറയുമ്പോ ഇരുത്തുമ്പോ അങ്ങന്നെ തുപ്പി വിടാ ഇന്നും കഴിക്കുന്നില്ല കാരണം ഈ,,,,
പിടച്ച് നടക്കഅങ്ങനെ എന്തേലും ചെയ്യോ പത്ത് മാസായില്ല എന്താ ചെയ്യ കമ്മഴന്ന് നീന്താ
അല്ലേ പിടിച്ച് നടക്കൻ സമ്മതിക്കില്ല കാരണം എവിടക്കെങ്കിലും ബാക്കിക്ക് തലയിടിച്ചാൽ ഇവിടെ ബെഡിൽ കെ ത് ഒരു ജനലിണ്ട് അപ്പൊ വീഴാണെങ്കിൽ ബെഡിലോല്ലോ വീഴോള്ളുപറന്നിട്ട്
ആ അതിനെ നമ്മള് ഇങ്ങനെ നടത്തം പഠിക്കണ കുട്ടികൾക്ക് തലൽ കെട്ട കെട്ടിക്കൊടുക്കുന്നത് ഉണ്ടല്ലോ അത് വാങ്ങിച്ചാൽ മതി അപ്പ പിന്നെ പേടിയില്ല തല വെച്ച് അടിക്കുമെന്നുള്ള പേടി ഇല്ലാ അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ നമ്മൾ നടക്കാൻ വണ്ടിട്ട് വാക്കർ ഒക്കെ ഉപയോ,,, ക്കാല്ലോ അതൊരിക്കലും നമ്മൾ ചെയ്തു പോവരുത് കാരണം അവർ സ്വന്തയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവര് സ്വയം ചെയ്യേണ്ടത് അവിടെ നിന്ന് പോവാണ് ചെയ്യണത് അപ്പൊ നമ്മൾ, വര് ക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല വീട്ടിൽ വേറെയാരുല്ലേ വീട്ടിലെ വേറെയാരുല്ല ഒറ്റക്കാ കാണോ
ജോയിന്റ് ഫാമിലി ആ ജോയിന്റ് ഫാമിലിയാണ് ഇക്കാ ഒരു ഇവള് പ്രസവിച്ച് ആയ ശേഷം ഇക്ക ഗൾഫിൽ പോയി ഫസ്റ്റ് ടൈമാണ് ഇക്ക പോണത്
പിന്നെ ഇവിടെ വാപ്പ ഉമ്മയുണ്ട് രണ്ട് അനിയന്മാരുണ്ട് അവർക്ക് രണ്ടനിയന്മാർക്കും ഭാര്യമാർ
ഞങ്ങൾ എങ്ങനെ വെച്ചാൽ ഞങ്ങള് സെപ്പറേറ്റ് തന്നെയാണ് ഞങ്ങൾ ഒരു നമ്മളൊരു മുറ്റത്തും മൂന്നും വീട് വെച്ച പോലെ അങ്ങനെയാണ് ഇവർക്കൊരു ജ്യേഷ്ഠനുണ്ട് ഒര നിയനും ഉണ്ട് പിന്നെ ഞങ്ങളും അങ്ങനെയാണ് പിന്നെ നമ്മളും ഇതന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നീച്ച് പോരാൻ നേരല്ല ഞാനുംപ്പോ വന്ന് വൈകുന്നേരയിട്ട് ഇന്ന് ഫ്രീ ആയിട്ട നെ ഉള്ളൂ ഇപ്പൊ മഴക്കാലല്ലേ മഴയത്തെ വീട്ടില് പണിക്കാരുണ്ടായിരുന്നു പറമ്പില് അപ്പൊ പറമ്പക്ക് ഉമ്മച്ചി കഞ്ഞി കൊണ്ട് പോയതായിരുന്നു അപ്പൊ അവിടുന്ന് വൾക്കി വീണിട്ട് കഞ്ഞി വീണിട്ട് കാലന്റെ പുറടി ആ പൊട്ടിയിട്ട് പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇരികാണ് ഇപ്പോ ആള് അവിടെന്നോന്ന് പോയി അടെ എ സറ എടുത്ത് അവിടെ പോയിട്ട് അവിടെ പോയാ തിരക്കാണല്ലോ ഓല് അങ്ങനെ ഇങ്ങനെയണ്ടോ ഒഴിവാ ക്കിവിടൂലല്ലോ ആകെ സു യിപ്പായപ്പോ വന്ന് കേറിയിട്ടുള്ളു പിന്നെ അയിന്റെ എടക്ക് ഉച്ചക്ക് ഉപ്പന്റെ കാലം കയിമേ മടാള് കൊണ്ടുണ്ടായിന്ന് നമ്മള് ഇടത് കൈന്റെ സെന്റെർ ത്തെരണ്ട് വേര്‌ലും നല്ല ണായിട്ട് വെട്ട്കൊണ്ടിട്ടുണ്ട് അത് കെട്ടിഒക്കെ കൊട്ന്നിര് താണ് പിന്നെയണപ്പോ ഉമ്മാനേറ്റ് പോയത് ഇനിയിപ്പോ കുറച്ച് ചെയ്യുമ്പൊക്കെ എനിക്ക് പോണം എന്റെ കാലിന് ഉപ്പുറ്റി വേദനയാണ് സഹിക്കാൻ വയ്യാത്ത വേദന സ നമ്മള് കുറ ച്ച് നേരം അഞ്ച് മിനിറ്റ് എവിടെ ലും ഇരിക്കെ അല്ലെങ്കി കെടക്കെ എന്തേ ലൊക്കെ ചെയ്ത്ണ്ടെങ്കിൽ പിന്നെ നീച്ചിട്ട് എനിക്ക് കാല് നൽത്ത് വെക്കാൻ വയ്യാത്ത വേദന എത്രയും ചികിത്സകു ഡോക്ടർമാരൊക്കെ കാണിച്ചു എല്ലിന്റെ ഡോക്ടർ കാണിച്ചു അവര് പറഞ്ഞെന്താച്ചാല് ടെസ്റ്റുകളൊക്കെ എടുത്തു ബ്ലഡ് നമ്മള് ഷുഗർ പ്രഷർ കൊളസ്ട്രോ തൈറോയിഡ് യൂറിക് ആസിഡ് അതേപോലെ വിരള്ച്ച ഉണ്ടാവൂലേ അത് പിന്നെ വാദസബന്ധമായ അസുഖാണെ ചിലതൊക്കെ ടെസ്റ്റ് ചെയ്തു പക്ഷെ അയിലൊന്നും ഒരു കംപ്ലയിന്റ് കാണാനില്ലേ അപ്പൊ പറയുന്നത് കാലന് നീരറങ്ങാണ്ന്ന് നമുക്ക് നീരർക്കം ന്ന്പറയുമ്പോ നിസ്സാരാണ് പക്ഷെ സഹിക്കാൻ വയ്യാത്ത വേദനാണ് എന്നിട്ട് ഇപ്പ വേറെ ഡോക്ടറെ ഞാൻ കാണിച്ച ഹോമിയോയില് കുറെ ചികിത്സിച്ചു ആ ഹോംമിയോ ല് കൊറേ നോക്കി അവിടു ഒന്നും മാറ്റില്ല ഗുളിക പെയിൻ കില്ലർ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അത് കുടിക്കുമ്പോ നമുക്ക് വേദന അറില്ല അത് നിർത്തിയ പിന്നെ ന്ന്ട്ടിപ്പോ വേറൊരു ഡോക്ടറെ കാണിച്ചിട്ടിപ്പോ കാലിന് ഒരു ഇഞ്ചക്ഷനൊക്കെ എട്ത്തിട്ട് കുറച്ച് സമാധാനണ്ട് അപ്പൊഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ട് ഏഴീ സായിട്ട് കാണിക്കാൻ പറഞ്ഞതാണ് അപ്പ അയ്ന് പോവാൻ വേണ്ടീട്ടെ കുറച്ച് സമയവുമ്പോത്ത്ന് അവര് കട കഴിഞ് വരും അപ്പോക്കും പോണം
ഹോസ്പിറ്റല് അടുത്താ
വന്നിട്ടെ
ആഹ ആഹ
ആ അങ്ങനൊക്കെ ഹോസ്പിറ്റലില് നീച്ചു പോരാ നേരില്ല ഒന്നല്ലെങ്കി ഒന്നായിട്ട് മക്കക്കോ നമ്മക്കോ ക്കോ ഉമ്മാക്കോ ഉപ്പാക്കോ അല്ലെങ്കി ആർക്കെല്ല ആയിട്ട്ണ്ടാവും എന്ത് പറഞ്ഞ് ഒരു സ്വസ്ഥത ഇല്ലാണ്ട് അങ്ങനെ
ഉം ഇവിടെല്ല അതേ അവസ്ഥയന്നെ ഇപ്പൊ ഒരു വാത്തുംവയ്യാത്തണ്ട് രണ്ട് കണ്ണും കാണാതായി അങ്ങനെ ചുരുണ്ടുടിക്കടക്ക്ണേന്നു പെട്ടന്ന് ഓപ്രഷൻ ചെയ്യ പറ്റ്‌ല ചെറുതായിട്ട് എന്റെ ബുദ്ധി വളർച്ച തലച്ചോറർല് മൂള കമ്മിയാവന്നൊക്കെ പറിലേ ഏ ഹലോ ഹലോ അലോ
പറയുന്നത്
ആഹ ഇപ്പ കേക്ക്ണ്ട്
നായ റേഞ്ച് ഇഷ്യു കാര്ണെ വല്ലാത്ത ബുദ്ധിമുട്ട്ണ്ടല്ലേ? അപ്പം ഭയങ്കര എങ്ങനെ അവിടെ മഴൊക്കെ ണ്ടോ?
ആഹ മഴയൊക്കെ ഇണ്ട് പക്ഷെ ഇന്നൊക്കെ ഹെവി മഴയാണ്. അലക്കിയ തുണികളൊന്നും ഒണ ങ്ങാ വഴിയില്ല. അങ്ങനെ മഴയായിരുന്നു.
ഹലോ? ഹലോ.
ഹലോ.
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്.
ആ അല്ലെ രാവിലെ നമ്മുക്ക് കുട്ടിയ ൾക്ക് സ്കൂളും കൂടി ഇണ്ടെങ്കിലേ ഭയങ്കരല്ല അപ്പൊ അവരെ മാറ്റി റെഡി ആക്കി ഗേറ്റ് സ്കൂളക്ക് പോകാൻ വേണ്ടിട്ട് ഗേറ്റിൻന്റെറെ അവിടെ എത്തിയപ്പോഴാണ് ഫോണ് ഒന്ന് ചെക്കയ്യണ അപ്പോഴാണ് ഇന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടേ വണ്ടി വരുള്ളൂന്ന് പറഞ്ഞ അപ്പോഴാണ് ഞാൻ ഫോൺ നമ്മള് രാവിലെ ഫോൺ അങ്ങനെ നോക്കൂലല്ലോ ഈ കുട്ടികളെ പർഞ്ഞേക്കണ്ടിയേ ഫുഡ് ഉണ്ടാക്കണ്ടി അവർക്ക് കൊടുക്കേണ്ട ഒക്കെ തെ രക്കാണല്ലോ അപ്പൊ ആ സമയത്ത് നോക്കിയപ്പോ അപ്പോഴാണ് ഫോണ്ല് നോക്കിയപ്പോ കറണ്ട് ഇന്ന് ഒമ്പതര ആമ്പോ പോകും പണിണ്ട്ന്ന് പർഞ്ഞിട്ട് കാണത് ഇന്നാണെങ്കിലോ ഞാൻ മോട്ടർ ഓൺ ആക്കിയിട്ടണ്ടായിരുന്നില്ല. അപ്പൊ മോട്ടർ ഓൺ ആക്കാത്ത കാരണം കൊണ്ട് വെള്ളം ഉണ്ടായില്ല അത് കാരണം ഇന്നലക്കലും ഇന്ന് ദണ്ണത്തിനായിട്ട് ഹോസ്പിറ്റലിൽ നടക്കലും. വെള്ളല്ലിയായി അലക്കലായി തിരുമ്പലും പണിയൊന്നും ഇന്ന് വല്ലാത്തൊരു ദിവസം. ആയിരുന്നു എന്താ പറയുന്നെ ഒരു ദിവസം നമ്മൾ മോട്ടർ ഇടാൻ എന്തേങ്കിലും മറന്നുണ്ടെങ്കില് അന്ന് കറണ്ട് പോയിണ്ടാവും. എല്ലാ ദിവസവും ഒര് നമ്മൾ എന്തെങ്കലും കാരണവശാല് നമ്മള് മറന്ന് പോയിട്ടുണ്ടെങ്കിൽ അന്നാണെങ്കിലാണ് വല്ലാം സുയ്പ്പ് ഇണ്ടായിട്ടുണ്ടാവും. ന്നൊക്കെ കൂടെ ആകെരു വരകല് നമുക്കൊ ഒരു നീണ്ട എന്നിട്ടൊ ഒരു പാത്ത് ഒർങ്ങൊന്നും മാണ്ട ഒന്ന് കൊർച്ചേരം റിലാക്സെയ്ത് ഒന്ന് കെട്ക്കാനുള്ള രു സമയം. വേണ്ടേ നമുക്ക് പെണ്ണുങ്ങൾക്ക് പൊർത്ത് പോയിട്ട് പണില്ലെങ്കിലും വീട്ട അതിന്റതായ പണിയള്ണ്ട് കയ്യിനും കാലി വേറ്ടാത്ത അയ്ന് അത്രക്ക പണികളുണ്ട് അല്ല പരിണോർക്ക് സുഖം നമ്മള് വീട്ടിലല്ലാം ഇങ്ങള് പൊർത്ത് പണിക്കൊന്നും പോണില്ലല്ലോന്ന് പറയവർക്ക് പറയാ
അതേ ഒരു പണിന്നെ ഒരു ചോറ് കൂട്ടാനാ അതല്ലേ പണിയുള്ള ചോയിക്കും.
ആഹ അതന്നെ ആ ചോറും കൂട്ടാനും വെക്കലും മാത്ര അത്രല്ല ബാക്കിയുള്ള പണികൾ അതിനൊന്നും പണില്ലേ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ഒരുക്കി പിടിച്ച് വരും അയക്കൂടെന്ന് മ മഴക്കാലം ഒര് വെയില് കാണാണെ നമ്മള് ഡ്രസ്സ്‌ ഒന്ന് പൊർത്ക്ടും ഒന്ന് ചാറ്റൽ ണ്ട്‌ മ്പ ഇങ്ങട്ട് എടുക്കണം. പിന്നേം ഡ്രസ്സ് അങ്ങിട്ടണം അങ്ങനൊക്കെ ആയിട്ട് മിറ്റത്ത്ക്ക് എറങ്ങാൻ വയ്യാ ഉം മഴ പെയ്തിട്ട് പുല്ല് ഇതൊ ക്കട്ട് പറിക്കണങ്കിലും അടിക്കണെങ്കിലൊക്കെ ഒന്ന് ഒര് ഒഴിവ് വേണ്ടേ അങ്ങനെ വഴി തെറ്റ ചെളിയ വ മഴയാലും വെയ്യ വേനലായാലും. വയ്യ വേനക്കാലായ ചൂടണ്ടും വയ്യ വർഷക്കാലയ തണുത്തിട്ട് ഫേൻ ഇ ക്കാൻ വയ്യ ഭയകര കൊത്ക് അല്ലേ ഞാൻ പറയുന്നെ ക്ലിയർ ആനില്ലേ കേക്കുന്നില്ലേ?
ആഹ് ഇപ്പൊ കേക്കുണ്ട്.
ആഹ് കുട്ടികളൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച എല്ലാരും കിടന്നോ
ആ ഫുഡ് ഒക്കെ കഴിച്ചു. എാ പറയ ആൺകുട്ടികൾ രണ്ടാളും ഒറങ്ങിട്ടില്ലാ പെൺകുട്ടി ഉറങ്ങിയതാ ആ വലിയയാള് വന്നപ്പോ ചെറിയ ആള് മേടിച്ചതായിരിക്ക്ണ്
ആ ഓലെ ഒറക്കണ സമയത്തൊന്നും വേറെ ആരും പറ്റില്ല ഒരു സംസാരം കേ കംഗാ
ആഹ്
ഉം ശേ ചെക്ക് ആവണ്ട് ടൈമ് ആയിക്കൊണ്ടിരിക്കണള്ളൂ കട്ടാക്കല്ലേട്ടോ
അപ്പൊ ഞാൻ കൊടുക്കും ഞാനും കഴിച്ചിട്ട് ഞങ്ങള് പാത്രം കഴുകിവെച്ചിട്ട് അവര് വന്നാ ഞാൻ കഴിക്കൂല ഒപ്പം ഇരിക്കും അവരടെ കട അടച്ച് വന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോത്തന്ന് സമയംടുക്കും അപ്പൊ നിന്റെ റുട്ടീന് മാറ്റണ്ടാന്ന് പറഞ്ഞിട്ടേ ഞാൻ നേരത്തെ കഴി ക്കും അപ്പൊ കുട്ടിനെ ഉറക്കാൻ വേണ്ടിയപ്പൊ കൂടെ കിടക്കയാണ് മോള് ഉറങ്ങിയിട്ടില്ല അപ്പൾ ഉറക്കി കൊണ്ടിരിക്കും അവൾക്ക് ഉറങ്ങണം എന്നുണ്ടെ ഞാനൊന്നു ഒപ്പം കിടക്കണം അപ്പൊ അങ്ങനെ കിടക്കാണ് മോന് അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് എന്നും ഓരോ ദണ്ണും തൊക്കെയിട്ട് ഹോസ്പിറ്റല നീക്കാൻ നേരല്ലാ ഹോസ്പിറ്റൽ നിക്കാൻ നേരല്ലാന്ന് അല്ല നമ്മുക്ക് അതിനുള്ള വരുമാനംമുള്ള ആൾക്കാരാണേ കുഴപ്പല്ലാ ഒരു ദിവസത്തെ ചി ചെലവ് കഴി ഇന്നൊക്ക എത്ര പൈസക്ക് ചെലവാണേ ആഹ് എന്ന ആയിക്കോട്ടെ എന്നാ ശരിട്ടാ
ആഹ്